ഹലോ.
വിശേഷം.
നല്ല, വിശേഷം, അവിടെയോ?
ഇവിടെ, സുഖണ്, നല്ല, രീതിൽ, അങ്ങനെ, പോകുന്നുണ്ട്.
ആഹഹ്, ഫുഡൊക്കെ, കഴിച്ചോ?
ഓ, ഫുഡൊക്കെ, കഴിച്ചങ്ങനെ, കിടക്കായിരുന്നു, അവിടെയോ?
ആ, ന്ന്, ഞായറാഴ്ചയാണല്ലോ, ല്ലേ. ഇവിടെ, ഫുഡ്, കഴിച്ച്, ആ, ആ, അതെ, അതുകൊണ്ട്, ഫ്രീ, ആയി. ലരിക്കും, ല്ലേ, മഴൊക്കെണ്ടാടെ?
എന്താ.
ഇന്നപ്പ, സ്പെഷ്യൽ, ഇന്നപ്പ, ബീഫാ.
അതെ, ഓ, കേക്കുന്നുണ്ട്.
ആഹ്, ന്ന്, ആഹ്, ന്ന്, ബീഫ്, ആയിരുന്നു, ബീഫും, നെയിച്ചോറ്, ഉണ്ടാക്കി. അതെ, എനിക്ക, ഇഷ്ടം, പിന്നെ, അമ്മാനോട്, ഇങ്ങെ, പറയാം, അത് മതിയറമ്മ, ഇവിടെ ചിക്കൻ, വാങ്ങാൻീ, വിചാരിരിക്കേ, അപ്പൊ, ഞാൻ, വന്ന, ബീഫ് മതിന്ന്, പറഞ്ഞിട്ട്. അങ്ങനെ, അത്, കഴിച്ച, അവിടെ, എന്തേനാ, സ്പെഷ്യല്?
ചിക്കൻ, ബിരിയാണി, ആയിരുന്നു.
ആഹ, ചിക്കൻ ബിരിയാണില്ലേ, മഴ, മഴ, ഉണ്ടോ, അവിടെ?
മഴ, ണ്ടായിരുന്നു, രാവിലൊക്കെ, നല്ല, മഴയായിരുന്നു, ഇപ്പൊ, ഒന്ന്, വെയില, ആയിട്ടുണ്ട്, വെയിലായത് മഴ, തോർന്ന്, ഒന്ന്, ഉണങ്ങിട്ടുണ്ട്, ആ, അതെ, അവിടെയോ?
അവിടെ, നല്ല, മഴ ഉണ്ടായിന, പക്ഷെ കൊറെ, കാലങ്ങൾക്ക്, ശേഷം, ഇന്ന്, ഇപ്പോ, മഴ, കിട്ടി ട്ട്ണെ, ഞങ്‌ക്കിത്വരെ, മഴയല്ലേനിവിടെ. ഇപ്രാവശ്യം, മഴ, ആ, ഇപ്രാവശ്യം, മഴ കൊറവാ, നല്ലോണ്ണം. കഴന, പ്രാവശ്യംക്കെയിലേ, നല്ല, മഴയണ്ടായി അത്, ജൂണായിട്ടും, മഴയൊന്നും, കാണാനില്ല, ആ, അതെ. ആഹ, അതാണ്, പൊതുവേ, കുറവാ, ഇനിയിപ്പം, ഏ ആഹ, കൊറവാണ്, വെള്ളത്തിന ക്കെ, ബുദ്ധിമുട്ട് ഇരിക്കുംഞ്ഞ, കുറച്ച്, കഴിഞ്ഞാല്, അവിടെ, എങ്ങനെ, വെള്ളത്തിനൊക്ക, ബുദ്ധിമുട്ട്ണ്ടാവേണ്ടോ
ഇല്ല, അങ്ങനെ, നമ്മള് ബുദ്ധിമുട്ടിട്ടില്ല, പക്ഷെ, ഉണ്ടാവുമന്ന് പശ, ബുദ്ധിമുട്ടിട്ടില്ല, നമ്മള്.
ആഹ, ഇവിടെ, ഇടക്കിടക്ക്, ഇവിടെക്കെ, അങ്ങനെ, ആ, മഴ, കിട്ടി കുട്ടില്ലെങ്കിൽ, നമ്മള്, കൊടുങ്ങും, നമുക്കിവിടെ, പാട പാടത്തിലൊക്കെ, കിണർ, കുത്തിയാലേ, കിട്ടുള്ളൂ, പാടൊക്കെ, കുറച്ച് അപ്പുറത്തായിട്ടാ, നമ്മൾ, കുറച്ചൊരു ന്റെ, മുകളിലായിട്ട്, ഇവിടെ കിണർ, കുത്തിയാല്, വെള്ളം, കാണൂല, എന്നിട്ട് ചില, ടൈമിലൊക്കെ, നമ്മള്, നല്ലോ, ബുദ്ധിമുട്ട്, ഇപ്പം, പിന്നെ, പഞ്ചായത്തിന്റെ, മറ്റേ വെള്ളമൊക്കെ, ഉണ്ടല്ലോ
ആ, ആ, അപ്പൊ, നിങ്ങക്ക്, കിണറുണ്ടോ, വീട്ടില്
കിണറ്, പാട, ഇവിടെ, വീട്ടിലില്ല, അതാണ്, ഇവിടെ കിയല് വെള്ളം കിട്ടൂല നമക്ക് പാറിന്തൊക്കെ ആയനൊണ്ട് എന്നിട്ട് നമ്മള് പിന്നെ ആ
ഹസ്ബൻഡിന്റെ വീട്ടിൽങ്ങനെ തന്നെയാണ് നമ്മള അവിടെ ആ ഞാനൊക്കെ എന്നൊക്കെ കല്യാണം കഴിക്കുന്നതിന് മുന്നേ അവര് രണ്ട് കിണറും ഒരു കോയൽ കിണറും കുത്തിയിട്ടുണ്ടായിരുന്നുന്ന് പറഞ്ഞ പെള്ളം കിട്ടിയിട്ടില്ല പക്ഷെ അത് കഴിഞ്ഞിട്ട് ട്ടൊരു ഏ ഒരു അവിടെ തന്നെ ഒരു കുറച്ചും കൂടി പോയാൽ മതി ഒരു ഏഴട്ട് വീട് കഴിഞ്ഞിട്ട്ല്ല വീ കിാണ് ഇപ്പോ ഞങ്ങള് ഒരു എത്രയോ മോട്ടർണ്ട് ഒമ്പതോ പത്തോ മോട്ടർോ അങ്ങനെത് വെച്ചിട്ടുണ്ട് ശരി നല്ല വെള്ളംണ്ട് അതുകൊണ്ട് ബുദ്ധിമുട്ടില്ല
ആ അതുകൊണ്ട് ബുദ്ധിമുട്ടുണ്ടാവില്ല അതാണ് ഈ മഴ ശെരുക്ക് കിട്ട കട്ടീല്ലല് പിന്നെ ആ കിണറൊക്കെ പറ്റുവേ ഞങ്ങൾ എന്നിട്ട് ചിലപ്പോ പൈസൊക്കെ കൊടുത്ത് മറ്റേ ലോറിൽ വെള്ളം കൊണ്ടുവരുന്ന ആൾക്കാരൊക്കെ ണ്ടാവും എന്നിട്ട് ഓലൊക്കെ വിളിച്ച അങ്ങനെ ഏൽപ്പിച്ച് അങ്ങനൊക്കെ ചെലെ ടൈമില് ന അത്ര ബുദ്ധിമുട്ടുണ്ടാവും പിന്നെയാണ് നമുക്ക് ഈ പഞ്ചായത്തിന്റെ വെള്ളക്കെ വന്നേ അത്ണ്ടകുമ്പോ പിന്നെ വലിയ കുഴപ്പല്ലപ്പം നാലും ഈ പാടത്തന്നും മോട്ടർ എടുക്കുമ്പോ കറും ബില്ലും കൂടും
കറണ്ട്ല്ലും കൂട അതെ നഷ്ടൊക്കെ തന്നെ പിന്നെ നമുക്ക് വെള്ളം നിർബന്ധള്ള ഒരു ഘടകമാണല്ലോ അപ്പൊ നമ്മളിപ്പോ എത്ര പൈസ ആയാലും വേറെ വേറെ അതെ വേറെ അതിന് വെള്ളത്തി പകര വേറൊന്നും നമക്കാടെ യുസ്
ആ അതാണ് മഴൊക്കെ കെട്ടട്ടെ മഴ കൂടുതൽ പെയ്താലും പ്രശ്നാണ് അവര് ദീലങ്ങ്നെ ഇഡിയൻ ലവല്ല ആ അതെ ഒക്കെ കൂടിയാലും പ്രശ്നണ് കുറഞ്ഞാലും പ്രശ്നണ് മീഡിയ ലെവല് അങ്ങനെ കിട്ടണം എന്നിട്ട് മക്കളൊക്കെ എവിടെ
ഒക്കെണ്ട് ഇല്ല കടന്നിട്ടില്ല അവര് ഞാനിപ്പ എന്റെ വീട്ടക്ക് വന്നിന്നല്ലേ അപ്പൊ പിന്നെ ഇവിടെ ഓരോരുത്തരായിട്ട് കളിയിലാണ് വലിയ മോൾ അവിടെ ഉണ്ടൂ ക്രോശം കൊണ്ടിരിക്കുകയാണ് അത് ചെയ്യാന്നും പറഞ്ഞിട്ട് മറ്റേയാള് അടെ കുട്ടികളട് കൂടെ കളിക്കണ്ട് അങ്ങനെ നിങ്ങക്ക് എത്ര ആളാ
ഞ ഞ ക ജ് കഴിഞ്ഞ ഇപ്പ എന്റെ രണ്ടു വലം ഞാൻ കർണ്ണാടകയിലേന്നേ ആ അപ്പം അവിടുന്ന് ഇപ്പ വന്ന് ആ ഒരു ലീവ് അ ജോബ് കാര്യങ്ങളൊക്കെ നോക്കി അപ്ലേ അങ്ങനെ ചെയ്തൊണ്ട് നിക്കണണ്ട് നല്ലൊരു ഓപ്ഷൻ വന്നല് ജോബിന് പോവാന്നുള്ളതില്ലേ
ആ ആ
അപ്പൊ അങ്ങനെ ജോലിയും കാര്യങ്ങളൊക്കെ നോക്കിണ്ട് ഇങ്ങനെ ഇരിക്ക ഇപ്പൊ വീട്ടില് വെറുതെ ഇരിക്കയാണ
ആ ആ
അങ്ങെ ഉം പിന്നെ എന്തൊക്കെയാ എന്നിട്ട്
പിന്നെന്താ അങ്ങനെ
ഇനിയിപ്പ ആ ഇങ്ങളെ എങ്ങനെ നിങ്ങളെ വീട്ടക്ക് നല്ല ദൂരണ്ടോ ഹസ്ബൻഡിന്റെറോടന്ന് ഹലോ
ഇല്ല ഇല്ല വലിയ ദൂരംന്നുമല്ല കുറച്ച് തീരല്ലന്നല്ല കേട്ടോ കുറച്ചൊക്കെ ഉള്ളൂ
ആ അല്ലത് കുട്ടികക്ക് ലീവ് ആയപ്പോ അങ്ങനെ വന്നേരിക്കൂല്ലേ
ആ ഇന്ന് മദ്രാസക്ക് പോയി വീണായിരുന്നു മ
ആ അപ്പൊ അങ്ങനെ പോന്നതായിരിക്കും ഉം പിന്നെ എന്താ മഴൊക്കല്ലേ ടൂറൊക്കെ
ഉം നല്ലോണം പോവും ഇന്നായി അ ഇടുകതെ ആ ഓരോ അപകടങ്ങളും നമ്മൾ കേൾക്കണതല്ലേ അതും പേടിയാണ്
ആഹ കുട്ട്യള് ക് കൊൾത്തക്കൊക്കെ പോവേണ്ടോ നീന്താനും തിനൊക്കെആയിട്ട്
ആ വടെ തോട്ണ്ട് അങ്ങോട്ട് പോയിട്ടുണ്ടായിര്ന്നു അവള് ന്നെ പോവാറുണ്ട് അല്ലാതെ
എആഹ് ആ അതൊക്കെ നല്ല അടു ത്തൊക്കൊക്കെ പറഞയ്ച്ചാ മതി ന്നാലും പേട്യാ നമ്മളിത് ഓരോ ത്ങ്ങനെ കേക്കല്ലേ ആഹ പ്പൊ കുട്ട്യാളൊക്കെ സത്യ ആ ഫ്രണ്ട്സുആയിട്ട് കൂട്യാല് ഓലങ്ങനണ്ട് പോവേ ഉം അപ്പൊ അ അതുവല്ല ഇപ്പ ങ്ങനെ എന്തൊക്കോ അസുഖും ശി ഗല്ലേ അങ്ങനെന്തൊക്കോ വെൾ എന്താ മറ്റേ വെ ആ വെള്ളത്തിലൊന്നും കുളി
അതൊക്കെ കേക്ണണ്ട് പേട്യാണ് കേക്കുമ്പോ പിന്നെ ബടെത്തി നമ്മള്ങ്ങട് എ ത്ര പിടിച്ചച്ചിട്ടുകാര്യല്ല ന്നലെ വന്ന ടനെ പോയിക്ണ് ഞൻ വൈന്നാര എത്ത്യത് അപ്പതന്നെ പോയിക്കണ് കുളിക്കാന് അല്ലെങ്കിൽ കു ഞാനൊരു പത്ത് വ ടം പറ്യണം ആ ഹതെ അത് പ്പം നമുക്കു അങ്ങനെ തന്നെയാണ് ട്ടൊ പിന്നന്നത്തെ മഴൻന്റെതോണ്ട് പോവാതന്നത അല്ലെങ്കി ഞങ്ങളെല്ലാരുങ്കൂടെ പോണം പോണം ന്ന് പറഞ്ഞഞ് നിക്ക്യേനി
ഏ അവിടെ അടുത്തണ്ടാവര്ക്കു ലെ കൊളം
അട്ത്ത് അ് തോടുണ്ട് ആ തോട്ടിലെന്നെ ഒരു ഭാഗത്ത് വല്ല്യരു കൊളം പോലെണ്ട് ആ അത്യാവശ്യം വല്യതാ നമുക്കൊക്കെ എല്ലാർക്കും നീന്തി കുളിക്കാൻ നല്ല രസാണ് പക്ഷെ ഇന്ന്ബത്തെ മഴന്റെ ഉൂക്കോണ്ട് പിന്നെ വെള്ളും കലങ്ങി അ അപ്പ പിന്നെ വല്ലാ
ആഹ അ രസാണ വക്കെന്നെ ആ കൊള തിലൊക്കെ പോയി ഇര്ക്കുമ്പോളൊക്കെ രസാ പക്ഷെ ഇബ ഞങ്ങടെ ഈ ഭാത്ത് കൊളൊ തൊന്നുല്ല അതൊണ്ടെന്നെ നീന്താനും അറീല കൊന്നു നിഹ് നീന്തം പട്ച്ചില്ല കൊളൊന്നുല്ലാത്തിനോണ്ട്
പെന്തായാലും പഠിക്ന്ന് വെർതെ പറയാട്ടൊ ഇന്റെപ്പരു കസിന്ണ്ട് ആള് ആള്പ്പോ ചര് പ്പം മുതൽ ഇതുവരേ ആൾ ഇവിടെ തന്നെല്ലേ പ്പൊ കല്യാണംകൈഞ്ഞിട്ട് രണ്ടോ മൂന്നോ വർഷായിട്ടൊള്ളൂ. ഇല്ല ഹോള് പഠിച്ചിട്ടില്ല ഓള് ചെർ നീന്താറുണ്ടായിരുന്നു പിന്നെ കൊർച്ച് വൽതായിനേശാണ് തോന്നണ് പഠി
ഏ ഹ് ന്നെ പേടി പേടി അങ്ങനെ ഞാൻതേപോലെ ഇം... മൻ്റെടെ മ്മൻ്റെടൊക്കെ കൊളണ്ട് അപ്പോ അവിടൊക്കെമ്മച്ചിക്കൊക്കെ നല്ലോണം ന്നാറ്യ പക്ഷെ ഞങ്ങളവടെറിണ് അങ്ങാടീല്ണ്ടാവ്ണ തോടില്ലേ അതാ അവിട്ക്കാരേലും കുൾച്ചാൻ പോയാ എല്ലാരും പിന്നെ നോക്കി കനും തിനൊക്കെ വര്ന അങ്ങനത്തെരു സ്ഥൽത്താ ത്ള്ളത് അപ്പൊ നമക്കൊരു ആ അതെ നമ്മ അതൊരു പ്രൈവസില് കുളിക്കാ പറ്റിയ സ്ഥലൂല്ല നമ്മളവിടന്നും നമ്മളവടെ മെയിനായ്ട്ട് മല്ലിം റബ്ബറും അങ്ങൻത്തൊക്കെര് സ്ഥലായിട്ടാ അപ്പൊ വെള്ളതൊന്നും ഇല്ല
അതണാല ഇങ്ങനെ ഈതോടു തൊക്കെണ്ടങ്കി നമുക്ക് കൊർച്ചാളുകളും കൂടിപ്പോയി നല്ല ഒരു ഒര്
രസാണ് എല്ലാരുംകൂടി കൂടിട്ട് അങ്ങനൊക്കെ പോവുമ്പോ വർത്താനും പർഞ് ഈ മാരൊക്കെങ്ങ പറിണേക്കാ പണ്ട് ഞങ്ങളങ്ങനെ കൊൾത്ത്ല് കുൾച്ചാൻപോയ് ങ്ങനെ പോയി പോവേണ്ടായിരിക്ക നമ്മക്ക് അങ്ങൻത്തെ
ഉ ഉ അതെ അപ്പൊ അങ്ങനെക്കെ നോക്കുമ്പോ ര.. സാണ് കുള കുളങ്ങളോ തോടുകളൊക്കെണ്ടായാൽ
ഇപ്പാ പിന്നെള്ള കൊളും തൊക്കെ മണ്ണ്ട്ട് നെക ട്ടീ അങ്ങൻത്തതായിണല്ലോ പ്പം പ്പൊ എവിടടേലുക്കെ കാണാൻ കി
കൊളങ്ങളല്ലെങ്കിലും ഇൻക്കു അറീലട്ടോ ഞാനും ഇവട ട്ത്തൊന്നും കൊളം ന്ന് കണ്ടിട്ടില്ല ഈ തോട്ണ്ട്ന്നല്ലാതെ അത് പിന്നെ അവർക്ക് ആർക്കു നേര ത്താൻ കഴൂലല്ലോ അതോണ്ടായിരിക്കും
തോടും തൊക്കെ അങ്ങനണ്ടാവും രസ മഴ കാലായാൽ രസാണ് അങ്ങനെക്കെ ണ്ടെങ്കില് ഞങ്ങളവിടെരു കോറിയൊക്കെണ്ട് അവിടതേപോലെ മറ്റേ ചെറിയ വെള്ളച്ചാട്ടം പോലെ അതിന്റെ ആ പാറമ്മ കൂടെ അങ്ങനെ വരുന്നത്. ഉണ്ടണ്ട് അതൊക്കെ രസ പിന്നെ അ ഞനക്കൊന്നും പോയില്ല മഴ ഇല്ലല്ലോ ഞങ്ങക്ക് ഇവിടെ മഴ അങ്ങനൊന്നും കിട്ടിയില്ല. ഇപ്പൊ ഇന്നാ ഒന്ന് പെയ്യണേ ഇന്ന് രാവിലെപ്പ അങ്ങനെ പെയ്തീന്.
അതെ ഞങ്ങള എവിടെ ഈ പറഞ്ഞപ്പോളാണ്. എന്താ അതുപോലെരു. കോറിണ്ട് അതുപോലെ വെള്ളച്ചാട്ടം പോലെ നമ്മള അവിടെ അടുത്തുംണ്ട്. കുറച്ച ആട് പോവണം പക്ഷെ നല്ല റിസ്
ആസ് അങ്ങനെ പോണല്ലേ ആഹ. അ ഈ കാലാവുമ്പോത്തെ ചെക്കന്മാര്. എല്ലാരും അങ്ങനത്തെരു വെള്ളച്ചാട്ടും. ആ ഫോണില് എങ്ങനെ കാണാം ഓരോ സ്ഥലം ഈ ഒരു മഴക്കാലയാല ഫുള്ള് നല്ല വെള്ള ള്ളച്ചാട്ടൊക്കെ ഏതേങ്കലും പാത്തുണ്ടാവും വെള്ളച്ചാട്ടും. ഇതൊക്കെ ആയിട്ട്. ആഹ അതാണ് ഇൻസ്റ്റയില്. ആ അത് കാണുമ്പോഴും ഇങ്ങനെ പൂതിയാവുംയും ചെയ്യാം എവിടരിക്കേലും പോണം. എവിടക്കേലും പോണം. എന്നുള്ളത്. ഇ വരും പക്ഷെ പോവാന് ആഹ ഇവിടെ ഞങ്ങള ഇവിടെ ഇങ്ങനെ ആ അതെ? നമ്മള് ഇവിടെ മല ആയനണ്ടേ നല്ല നറുക്ക് പോയാല്. അവിടെൊക്കെ നല്ല വ്യൂ. ഇപ്പൊ മഞ്ഞൊക്കെ ഉണ്ടെങ്കില്. നമുക്ക് നല്ല രീതിൽ അങ്ങനെ കാണാം.
അ ശരി പക്ഷെ എനിക്കണ്ടല്ലോ. അങ്ങനെ കാണാന്ന് പറഞ്ഞല്ലോ. നമ്മളെ ലസ ല എത്തിയ രസമാണ് പക്ഷെ അത് വ നമ്മള് അത്യാവശ്യം റിസ്ക് എടുക്കണ്ടേ. അതലയിക്ക വയ ആഹ അതാണ്.
ഈ കാലിനടൊന്നും വേദനൊന്നും ഇല്ലെങ്കിലിൽ. അങ്ങനെൊക്കെ ഇങ്ങെ കറി കയറി പോവാ അപ്പൊ ഒന്നും അറിയില്ല പിന്നെ വന്നിട്ട് ഇങ്ങനെ കാൽവേദനയും കൈവേദനയും
നല്ല കാല് കാലുവേദന ആയിരിക്കും പ്രത്യേകിച് ഉണ്ടാവുക. അത്രയും നമ്മള് കേറി പോകുമ്പ ആ ഉഷ അതായ ഞമ്മക്ക് ഒറ്റക്കേ നടക്കാൻ കഴുലന്ന് പറഞ്ഞ പോലെക്കും അപ്പൊ മക്കളും
അതെ അയിന്റെടെ
വല്ല്യ മക്കളാകുമ്പന്നെ അവരങ്ങ്ട് പോയിക്കൊളും ചെറിയ കുട്ടികളകുമ്പോന്നെ നമ്മ ശ്രദ്ധിക്ക
അ ആ ഹ ആഹ അതാണ് ചെറി കുട്ടികളാവുമ്പോ നമ്മുടെ കണ്ണെത്തില്ലേലൊ
ആഹ ആഹ അതെ
പിന്നെന്തെന്നാല്
അ എന്നാശെരി പിന്ന വിളിക്ക ഓകെ ശെരി.